ആഹ് കേക്ക്ണ്ട്.
ആഹ് എന്തെങ്കിലും ബുദ്ധിമുട്ട് റേഞ്ചിന്റെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യല്ലേ.
ആഹ് റെയ്ഞ്ച് പ്രശ്നം ഇൽ ഇപ്പ ഇല്ല.
ആഹ് ആയിക്കോട്ടെ എന്നാ എടുക്കുന്നു എന്നാ വിശേഷം?
നല്ല വിശേഷം അയ്‌ന്റെട്ക്കൊരു കോള് വന്നു അതാ പോയി പോയത്.
ആഹ് അത് സാരല്ല അമ്മക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ കൊറവ്ള്ളപ്പോ ഇതങ്ങ് ചെയ്യാ
ആഹ് ശരിയാണ് മക്കളെ കയ്യീന്നും കിട്ടൂല അതാണ്
ഉം മക്കടെ കയ്യിന്ന് കിട്ടൂല സൗണ്ട് അവര്ടെ കാര്യങ്ങളും. പരിഭവങ്ങളും പരാതികളും സങ്കടങ്ങളും കയ്ഞ്ഞിട്ട് നമക്ക്
ആഹ് നെറ്റ് നെ റ്റും കയ്യും ഇന്ന്പ്പെ എങ്ങനോ ചാർജ് ഇല്ലാത്തതോണ്ടെ ചാർജ് ചെയ്യാതക്കലാ ചാർജ് ചെയ്താലത് തീർന്നിട്ടേ ഇങ്ങട് തരുള്ളൂ. വല്യ ആൾ മറ്റോൽ പിന്നെ അത്ര പ്രശ്നല്ലേ വല്യ ആളോട് കിട്ടൂല
ഔ നെറ്റിന്റെ ഒരു പ്രശ്നം വരുന്ന്ണ്ടല്ലേ
നെറ്റ് ആ ഔ മക് മക്കള് ഉപയോയിച്ചു തീർക്ക്‌ണാണ് ഇപ്പം വേൻ തീര്ണ്ടല്ലോ അത്ര വേൻ തീരല്ലേനി ഇപ്പൊ നല്ല സ്പീഡ്ണ്ട് അപ്പൊ വേഗം തീർനുണ്ട് ഇപ്പ അങ്ങനെ തീരല്ലേനി നെറ്റ്
ഉം ഉം ഉം ഉം
ഇനിപ്പ എന്താ വിശേഷം നിങ്ങൾക്ക് ആട്, പശു അങ്ങനെ കോഴി വളർത്തൽ അങ്ങനെ എന്തെലും?
ഒന്നും ഇല്ല ആട്, പശു, കോയൊന്നും കോയികളോ വേഗം എന്തെങ്കിലും പിടിച്ചു പോകും നായ കീരി ഒക്കെണ്ട് ഉടുമ്പ്ണ്ട് ഒക്കെ പിടിച്ചു പോവും അതുകൊണ്ട് ഇവടെ ഉമ്മക്ക്ണ്ട് രണ്ട് കോയികള്ണ്ട് ഉമ്മക്ക് ഇൻക്ക് ഒറ്റന്നുല്ല. കൂടൊക്കെ പൊളിഞ്ഞു പോയി
ആഹ്
ഇങ്ങക്ക് എന്തേ ഉണ്ടോ
അമ്മക്ക് ഉം ഇന്ന് ഒരു മൂന്ന് വർഷം മുമ്പ് എല്ലാ സാധനവും ഉണ്ടായിരുന്നു
ആണോ?
ഇപ്പം ആ പാത്ത കോഴി ആ പശു ആട്
അള്ളാ നോക്കാനാവുവോ ആരോഗ്യം വേണം നോക്കാന്
ആ ഇല്ല എനിക്കല്ല അമ്മച്ചിക്ക്
ആ ആഹ്
എല്ലാം കൂടെ ആരുന്നു ഞങ്ങളപ്പൊ എല്ലാരും ഇങ്ങനെ അങ്ങോട്ടു ഇങ്ങോട്ടു ഒക്കെ മാറിയപ്പോ തന്നെ ആയപ്പോ അങ്ങനെ അത് എല്ലാം അങ്ങ് ഒഴിവായി പിന്നെ ചെറിയ ചെറിയ ആരോഗ്യ പ്ര്രശ്നങ്ങളൊക്കെ അമ്മച്ചിക്ക് വന്ന് എല്ലാം നേരെ ഒറ്റയ്ക്ക് പറ്റൂല്ലല്ലോ
അതാ വേണം പറഞ് ആരോഗ്യം വേണം.
ആഹ് എനിക്ക് അയ്യോ ആണോ ന്ന് അതിന് അത് ഇപ്പ മക്കള് നോക്കുന്ന പോലെയ
ഉം ആ
നമ്മക്ക് ഒരു പണിക്കും വേറെ നമുക്ക് പോവാൻ പറ്റത്തില്ല.
ഓൽക്ക് ഇത് കൊടുക്കണല്ലോ വെള്ളവും
പിന്നെ എവിടെലും കിട കെന്ന പുല്ലൊക്കെ ചെത്തി കൊണ്ട് ചൊമന്ന കൊണ്ട് വന്ന് വീട്ടിൽ വെച്ച് അത് കൊടുത്ത് കറന്ന് വെയ്കി പശുനെ കറന്നാലും പാല് പാലന്ന് നമ്മള് പറയും പണി ഒരുപാടാണ് ഒരുപാട് ഒയ്യോ അതറിയുന്നവർക്കെ അറിയതൊള്ളൂ
ഇങ്ങട് വാങ്ങിക്കൊണ്ട് വരാ പിന്നെ ഇള്ള വീട്ട് പോയി വാങ്ങിക്കൊണ്ട് വരാ അയിന്റെ പ്രയാസം നമ്മള് നമ്മള് മനസ്സിലാക്കില്ല നമ്മള് വെല കൂടി അത്ര വെല ഇത്ര വെലാന്ന് പറയും
പക്ഷെ കവറില് കിട്ടണ സാധനം ഒട്ടും കൊള്ളുകേല്ലല്ലോ?
ആഹ് അത് നെയ്യൊക്കെ എടുത്തിട്ടുള്ളെ നെയ്യൊക്കെ എടുത്ത് വരുന്നേല്ലേ കവർലൊക്കെ ഇട്ട്
നമ്മളൊക്കെ പശുവിനെയൊക്കെ കറന്ന് പത്ത് ലിറ്ററ് പന്ത്രണ്ട് ലിറ്ററ് പാല് വീട്ടില വളപ്പിലൊക്കെ ഓരോര്ത്തരു വെരുന്ന് പാത്രത്തി പാത്രത്തില് അര ലിറ്ററ് പാല് വീതൊക്കെ ഒഴിച്ചു കുപ്പിയിലൊക്കെ കൊടുത്ത് ഒരു മൂന്ന് വർഷം മുമ്പ് വരെ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ഇപ്പ ഇപ്പ എല്ലാം നിന്നു ഇപ്പൊ നമ്മ ക്കാണെലും ചെറിയ മക്കളാണ് അങ്ങോടും ഇങ്ങോടും പോകാൻ പറ്റില്ല ഇപ്പ പുല്ലൊക്ക ആണെങ്കിലും ചെത്താനെല്ലാരേം ഇട്ടിട്ട് കൂടെയൊന്നും കൂട്ടിൽ നിന്നും ആർക്കുവേ
ഉം
അങ്ങനെയെക്കെ വരുമ്പോ
ആടായാലും ആടിനും ഇണ്ടല്ലേ മറ്റെ ആടാവുമ്പോ
ആടാണെങ്കിലും നമുക്ക് പാടൊണ്ട് ചപ്പ് വേണം അതിന് അതിന് ആണുങ്ങൾ ആരേലും നമുക്ക് പശുവാണെങ്കി അമ്മക്ക് പുല്ല് എവിടന്നേലും പെണ്ണ്ങ്ങക്ക് പോയി ചെത്തി വലിച്ചു വാരി കൊണ്ടുവരാം ഇല്ല എവിടേലും ചെത്തി വലിച്ച് ഒരു വണ്ടിക്കാണേലും നമുക്ക് എടുത്തോണ്ട് തരാൻ പറഞ്ഞാ ഒരു ദിവസം നിന്നങ്ങ് ചെ ത്തി ഒരാഴ്ചത്തേക്കാണെലും റെഡിയാക്കാം പക്ഷെ ചമ റ്റെ ആടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചപ്പ് തന്നെ വേണം പ്ലാവെലയോ കൊന്നയെലയോ
ഉം എല്ലാ സാധനങ്ങളും തിന്നൂലാ അങ്ങനെ മഴയത്ത് കെട്ടാനൊന്നും പറ്റൂലല്ലോ
ആഹ് അതെ
പക്ഷെ വൃത്തിയാന്നൊണ്ടല്ലേ ആടുകൾക്ക്
ആടുകൾക്ക് പ നമുക്ക് വല്യ ബുദ്ധിമുട്ടില്ല അതെ അതെ അതെ വൃത്തി തന്നെയും അല്ല അവർക്ക് ഏഹ് ഇല മാത്രം കഴിച്ചിട്ട് പിന്നെ ഫുള്ളും വേസ്റ്റ് വരും ആ അത് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നാ അവരെ കൊണ്ട് വല്യ ഉപകാരം ഈ പറയുന്ന പോലെ നമുക്ക് ഇല്ല അവരുടെ പണിക്കനുസരിച്ചൊള്ള ഉപകാരം നമുക്ക് കി ട്ടണില്ല കാരണം ഏഹ് പശു ആണെ കൊടുക്കുന്ന മൊത്തം തിന്നും ഇപ്പം ഇവര് വേസ്റ്റ് വെക്കും ആഹ് പശ് ശുവിനാണെങ്കില് ഒരു കുട്ടി ഒണ്ടായിന്ന് പറഞ്ഞാല് അവരെ നമുക്ക് എങ്ങനേലും കാലമാക്കി ഇവർക്കൊരു മൂന്ന് കുട്ടിയൊക്കെ ഇണ്ടാക്കിയ മൂന്നും കുടുപ്പിക്കലും പെറുക്കലും ചെലപ്പോ ചവിട്ടിയും പെറുക്കിയും കാലവായി വരുമ്പത്തേനും മൂന്ന് പേരൊണ്ടായാ ചെലപ്പോ രണ്ടു പേരേ കാണത്തൊള്ള്
മ്ഹ്
അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകള് വന്നു പിന്നെ ഏഹ് പാലാണേലും കുട്ട്യൾക്ക് കുടിക്കാനൊള്ളേ കാണുള്ളൂ നമ്മക്ക്
മറ്റേത് പശുവൊക്കെ ആണേ വേഗം കച്ചവടം ആവും ഇത് ഇങ്ങനെ ആളുകള്
കച്ചവടോം ആവും ഒരു കുട്ടിയേ ഒള്ളൂ അതുകൊണ്ട് അവര് പാലാണെങ്കിലും ഇവർക്ക് മൂന്ന് കുട്ടിയൊക്കെ വരുമ്പം നമ്മള് വെറുതെ നോക്കാ എന്നുള്ളത് നമുക്ക് പാലോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല കുട്ടികൾ കുടിച്ചിട്ട് പോവും കുട്ടികൾ വലുതായി കഴിയുമ്പോം നമുക്ക് കൊടുക്കാനും പിടുക്കാനും ഒക്കെ പാടാണ്
ഉം വിക്കുമ്പോ വില ഉണ്ടാവൂല ഓല് ഇടനിലക്കാര് നല്ല വിലക്ക് വിക്കും ചെയ്യും നമ്മള് വിക്കുമ്പൾ വില ഉണ്ടാവില്ല ഇവിടടുത്ത്
നമ്മള് എന്ത് സാധനവും മനുഷ്യനൊഴികെ ബാക്കി എന്ത് സാധനവും അങ്ങനെയല്ലേ നമ്മള് കൊടുക്കണ ഒരു സാധനത്തിനും വിലയില്ല അയ്യോ അതെയോന്ന് ഞങ്ങള് അതുകൊണ്ടിപ്പ നമ്മള് ഇപ്പൊ ഒരു ചേമ്പൊക്കാണേലും നമ്മള് കടയിൽ കൊണ്ട് കൊടുത്താ അവരതിന് മാക്സിമം മുപ്പത് രൂപ നാപ്പത് രൂപ അവര് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപ എൺപത് രൂപ
അള്ള എത്ര ലാഭാല്ലേ ഉം
അല്ല അതുപോലെ കൊലയൊക്കെ വാഴക്കൊലൊക്കെ ക്യ ആണെങ്കിലും അതുകൊണ്ട് വീട്ടില അതെ അതെ ഒരു കൊലയൊക്കെ നമുക്ക് കൊടുത്താ പത്തഞ്ഞൂറ് രൂപക്കൊക്കെ നമുക്ക് തരും പക്ഷെ ഒരു കിലോ പഴത്തിന് അമ്പപത് രൂപ അറുപത് രൂപയാണ്
ഉം
അതുകൊണ്ട് വീട്ടില് അപ്പ എന്താ ചെയ്യുവാന്ന് അറിയാവോ കൊടുക്കൂല വെട്ടി വെച്ച് പഴുപ്പിച്ചേച്ച് കയറി ഇറങ്ങി പിള്ളേർ ഇഷ്ട അനുസരണം തിന്നോളാൻ പറയും
ഉം
മൂന്നെണ്ണം അല്ലേ
അങ്ങനന്നെ എന്റെഉപ്പേ കൊല വെട്ടിയാല് കുട്ടികള് തിന്നോട്ടേന്ന് പറയും കൊടുക്കൂല
അത് കൊടുത്തിട്ട് ഇനിയിപ്പ ഇവിടെ ദാരിദ്ര്യം മാറ്റണ്ട അതവര് തിന്നോട്ടെ എന്ന് പറയും ഇഞ്ഞ് വെട്ടാന് മാത്രം ഉണ്ട് ഓ വെട്ടാനും എടുക്കാനും മാത്രം ഉണ്ടേ സാനം
ആ നല്ല മ മണ്ണാണെങ്കിലും നല്ലോണ്ടാവും ഇവിടെക്കെ മണ്ണ് മോശ
ആ മണ്ണ് ആഹ് ചേറ് ആഹ് ആ നമ്മളതിന് ഇച്ചിരി കൂടങ്ങ് ബുദ്ധിമുട്ടണം ഉം
വളടോ രാസ വളൊക്കെടുവോ
എല്ലാ വളമൊക്കെ ഉപയോഗിക്കും എലൊക്കെ ഉള്ളതോണ്ട് വളമൊക്കെ ഉപയോഗിക്കും
ഉം
വളത്തിന്റെ പരിപാടൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്നുള്ളത് ഇവര് വലിച്ചെടുക്കും കൊറൊക്കെ അതുകൊണ്ട് തന്നെ ഏലമാണ് ഏലം
ഏലക്കായ ഏലോന്ന് പറഞ്ഞേ ആഹ് ആ ഭാഗത്തൊക്കെ ഉണ്ടാവില്ല ഇവിടന്നാൻ അമരല്ലേ ഉണ്ടാവില്ല
ആ അത് മരമല്ല കേട്ടോ അതൊരു ഈ നമ്മടെ ഇഞ്ചി ആഹ് ഇഞ്ചി ആ ഓ ഇഞ്ചി മഞ്ഞളൊക്കെ പോലെ അതിന്റെ ഇച്ചിരൂടെ വലുത്
ആ ഇഞ്ചി മഞ്ഞളും ഇവിടുണ്ട് ഏലോ ചെ എടി കണ്ട പിന്നെ പറിച്ചിട്ട് ഉണക്കിയെടുക്കല്ലേ
ആ അത് നമ്മള് ഏ ഈ ചൊവിട്ടിലുണ്ടാവും കാപ്പിക്കുരു ഉണ്ടാവുന്ന പോലെ
ആഹ് മണ് അടിയിലാണ്ടോ മണ്ണിനടിയിലാണ്ടോ അല്ലല്ലോ
മണ്ണിന്റെ മുകളിൽ മണ്ണിന്റെ മുകളിൽ ചുവട്ടിലായിട്ടുണ്ടാവും എ റ്റവും ചൂട്ടില്ലേ തണ്ടോട് ചേർന്ന് മണ്ണിന്റെ അടിൽ അല്ലല്ല ചുമ്മ ഇങ്ങനെ ഒരു കമ്പു കാപ്പി കുരു ഉണ്ടാവത്തില്ലേ
ആഹ് കാഫിക്കുരും കണ്ടില്ല
യെല്ലേ ആഹ് അതെക്കുറിച്ച് ഒത്തിരി പഠിക്കാനുണ്ടല്ലോ അപ്പൊ
എന്നോ കണ്ടെഹാ ഇക്ക് ഓർമ്മല്ല്യ വയനാടെത്തോ പോയപ്പോ കണ്ടതാ ഇൻക് ഓർമല്ല
ആഹ് കാപ്പി ഇങ്ങനെ മരവല്ലേ
ആഹ് കൊർച്ച് വെ
അതേലിങ്ങനെ ആഹ് അത് വെല്യ അത്യാവശം നല്ല നമ്മുടെ ഒക്കെ ഹൈറ്റില് വരുന്ന അഞ്ചിഞ്ച് ആറി ഇഞ്ച് വെരുന്ന മരവാ അതേല് ഏഹ് കുരുവായിട്ട് വരും
ഉം ഏലം ചെറുത് അത്ര ഉയരണ്ടാവൂല
ഏലോ അതിന് ഉയരൊക്കെ ഉണ്ടാവും പക്ഷെ ങ്കില് ചെടിയ മ ചെടി ചെടിയാണത് അതൊരു ചെടി പോലെ കൂവച്ചെടി പോലെയൊക്കെ വാഴക്കൂമ്പ് പോലെയൊക്കെ
ആഹ് ആഹ്
ആഹ് അതൊരു ആഹ് ഈ വാഴയുടെ വാ ആഹ് അതെ അതെ അതായത് ചൊരത്തേല് ഇങ്ങനെ ഉണ്ടാവും ചെറിയ ചെറിയ ക മ്പേല് അതിങ്ങനെ കുരുപോലെ ഒരുപാട് ഉണ്ടാകും അത് നമ്മള് ചേച്ചിമാര് അ ക്കാമാരു അക്കച്ചിമാരൊക്കെ വന്ന് ചോട്ടിലിരുന്ന് മഴയാണേങ്കലും മഴയത്താണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലൊക്കെ ആണ് അതിന്റെ സീസൺ
ആഹ്
അവര് പ്ലാസ്റ്റിക്കൊക്കെ കെട്ടി പറമ്പില് വന്നിര്ന്ന് ഈ സാധനം പറിക്കും
ഉം വെല്യെ കായയാ ചെറിയ കായേ ചെ ചെൽത് വെൽത് കാണാ ചെർ ത് കാണാ പലേ ഒരു സൈസുണ്ട് ന്നോട്ട്ല്ലെ ഉം
ഓ ചെറിയ വലിപ്പം ഏറെ കുറെ നെല്ലിക്ക്യാടെ ഒരു കുരു ഇല്ലേ നെല്ലിക്കാ കുരു മാക്സിമം ഒരു നെല്ലിക്കാകുരു ആ ഒരു ആഹ് ഉള്ളിലെ കുരു ആ ഉള്ളിലെ കുരൂന്റെ അത്രയും ഉണ്ടാവും കായി
ഉം പിന്നെ എ എത്ര തിസ് ദെവസം ഒണക്കണോം വെയ്ലത്ത് ഇടലാ
വെയിലത്തിടുവല്ലാ സ്റ്റോറാണത് സ്റ്റോറിലിട്ട് ഉണങ്ങി എടുക്കുവാ ഉം അപ്പൊ സ്റ്റോറിലിട്ട് നിങ്ങൾ ഏലക്ക ഉപയോഗിക്കത്തില്ലേ ഒന്നിനും
ഓ ഉപയോഗിക്കും ഞാൻ പൊടിച്ചൊക്കെ വെച്ചിനു ഉപയോഗിക്കല്ണ്ട് ചെലത് നല്ല സ്മെല്ള്ളത് കിട്ടും ചെൽത് അത്ര സ്മെല് ഇണ്ടാവൂല്ല അങ്ങനൊക്കെ ഇണ്ടാവൽ ണ്ട്
ആആഹ് ഒണ്ടൊണ്ട് ണ്ട് അതാപ്പങ്ങനെ ഒണങ്ങി നമ്മള് അത് പാക്ക് ചെയ്ത് കൊടുക്കും ആഹ് അതെ അതെ
നമ്മള് വാങ്ങുമ്പോ നല്ല വെലാണല്ലോ ഏലക്കായി നല്ല വെല അല്ലേ
അതിന്റെ ഒരു ശകലം കൂടെ ഒരു ഉരുളിമങ്ങോട്ട് ഇങ്ങനെ കാണും ഈ പച്ചയായിട്ടിരിക്കുമ്പൊ ഒണങ്ങി കഴിയുമ്പം അങ്ങനെ ഇരിക്കും അതായത് മുന്തിരിങ്ങ്യ ഒക്കെ പോലെ നമ്മുടെ മുന്തിരിങ്ങാ പോലൊക്കെ തന്നെ ഒണങ്ങുമ്പോ അത് ചുങ്ങുന്ന പോലെ എ ഏലക്കെ ഒണങ്ങി കഴിയുമ്പൊ അത്രയും ചുങ്ങുന്നു അതിന് മുമ്പ് ഉം ആഹ് നമ്മള് വെയ്ലത്തിട്ടൊന്നു അല്ലാഓണങ്ങാ അത് ഒരു ഒരാ ടെ ഒരു കിലോ ഒന്നും അല്ല എടുക്കുന്നത് നാനൂറും അറനൂറും ഒക്കെ കിലോ ഒരോ പതിനഞ്ച് പേരൊക്കെ നിന്നെടുക്കുമ്പ വരും അഞ്ഞൂറും അറുന്നൂറും കിലോ വാങ്ങുന്നത് നേരെ പകുതി കാൽഭാഗൊക്കെ ഇപ്പോണെങ്കി ഒരു കിലോ മുന്തിരി ഒണങ്ങിയ ഇത്രയ്ക്ക് ഇത്രയല്ലേ കാണത്തുള്ളൂ.
ഉം
അതേപോലെ ഇതും ചുരുങ്ങി വരും എന്നിട്
കൂലിയും അതൊക്കെ വേണോല്ലോ ല്ലേ?
ആഹ് ഒരു ദിവസം രാവിലെ എട്ട്മണി തൊട്ട് വൈകുന്നേരം നാല് മണി വരെ നിക്കുമ്പഴ്ത്തേക്ക് അഞ്ഞൂറ്റമ്പത് രൂപ അറനൂറ് രൂപ ശമ്പളവാ.
ഉം
പിന്നെ ഓവർ ടൈംന്ന് പറയും ശകലവും കൂടെ ഒരു മണിക്കൂറ് കേറ്റി അത് നിക്കുമ്പഴത്തേക്ക് നൂറ് രൂപ വെച്ച് കൊടുക്കണം ഡെയിലി നോക്കി കഴിഞ്ഞാ രാവിലേം വൈയിട്ടും എല്ലാ കൂടെ കൂട്ടി ആയിരം രൂപ തൊള്ളായിരം രൂപയ്ക്ക് അനുസരിച്ച് ഒരു പെണ്ണുങ്ങൾക്ക് ഇവിടെ പണിയാ.
പിന്നേ
പിന്നെ ആഹ് അവർക്ക് ചായേം കടീം മൂന്ന് മണിയാവുമ്പം ഒരു ഗ്ലാസ് ചായേം എന്തെങ്കിലും ഒരു കടീം കൊടുക്കും.
ഉം നമ്മളെ നാടും ഇങ്ങളെ നാടുമായിട്ട് ഒരുപാട് വ്യത്യാസൊണ്ട്.
ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് വ്യത്യാസംന്ന് പറഞ്ഞഴിഞ്ഞാ ആഹ് അവിടെ ഇല്ല അവിടത്തെ പണികളില്ല പണി കൊറവുണ്ട്. ആഹ് അതെന്നെ വീട്ടിലെ തന്നെ എടുക്കുന്നത് ബുദ്ധിമുട്ടിയാ.
ആഹ് ഇവടെ ആണുങ്ങളെ പണിക്ക് പോവുള്ളൂ, എന്നാ ശെരി നമ്മള ടൈം ആയിണ്.
ഓക്കെ ഓക്കെ